ആ ഭക്ഷണം ഒക്കെ കഴിച്ച് കഴിഞ്ഞോ?
ആഹ ഭക്ഷണം കഴിച്ചു
കെടക്കാറായോ
ഇല്ല കിടക്കാനായിട്ടില്ല പത്ത് മണിയൊക്കെ ആകും കിടക്കാന്
പത്തു മണിയാവും അല്ലേ
ആ പത്തു മണി കഴിയും കുട്ടളെ പഠിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവരെ ഇക്ക ഹസ്ബൻഡിന്റെ ഏട്ടന്റെ പെണ്ണു ഏ ജ്യേഷ്ഠനും പെണ്ണുങ്ങളും ഹജ്ജിന് പോയതാണ് അപ്പൊ അവരെ കുട്ട്യാളും ഉണ്ട് എന്റെ കൂടെ അപ്പൊ അവരെ പഠിക്കലും അവര് ഒരാൾ പത്താം ക്ലാസ്സിലാണ് ഒരാള് അഞ്ചാം ക്ലാസ്സിലാണ് അപ്പൊ അവര് പഠിക്കലൊക്കെ കഴിയുമ്പോഴേക്കും പത്തുമണി ഒക്കെ കഴിയും
അപ്പൊ നാളത്തേക്ക് റെഡിയാക്കി വെക്കോ ഭക്ഷണം തലേ ദിവസമെല്ലാം ചെയ്തു വെക്കുംങ്ങനെ നാളെ രാവിലത്തേക്ക് നാളെ രാവിലത്തേക്ക് വല്ലോ ചെയ്ത്
ഇല്ല നാളെ ഇനി ആ നാളെപ്പ ഇനി സ്കൂളില്ലല്ലോ
ആ അപ്പൊ താമസിച്ചഴു നേൽക്ക
ആ അപ്പൊ പിന്നെ ആ അല്ലല്ല അങ്ങനെ താമസിച്ചണീക്ക്ല്ല എന്നാലും ഒരു സമാധാനംണ്ട് മറ്റേ അവർക്ക് ചോറുണ്ടാക്കണം കു കൊണ്ടുപോകാനേ പിന്നെ പത്താം ക്ലാസ് പഠി രാവിലെയാണ് ട്യൂഷന് ട്യൂഷന് പോയപ്പിന്നെ സ്കൂള്ട്ട് വന്ന് സ്കൂള് വിട്ട് വരുമ്പോ ഒരു ആ നാല് നാലരൊക്കെ ആകും സ്കൂള്ട്ട് വരുമ്പോ അപ്പൊ അത് കാരണം നേർത്തെ ചോറും ഒക്കെ കൊണ്ടാവണം അപ്പൊ അഞ്ച് മണിക്കൊക്കെ എണീച്ചാ ആ നേരത്തെഴുന്നേക്കും നാളെ ട്യൂഷനൊക്കെ ഇണ്ട് തോന്നന്ന് ചേ പോകുന്നുണ്ടോന്ന് അറിയില്ല
ആ ആ ഒരു ശരി ആ ദിവസം കിട്ട തലുപ്പിലാക്കിപ്പാ
ആ അതെ അതെ ആ പിന്നെ ഇമ മ്മിഇപ്പിം വിടല്ലല്ലോ അപ്പൊ പിന്നെ നമ്മള് പറയുമ്പോ എത്രയാെന്നുണ്ടാകും
ആ അപ്പ അവര് പോയിട്ട് എപ്പൊ വരും പയിന്നു
അവര് അവര് പോയിട്ട് ഏ ഒരു മാസം കഴിഞ്ഞു എനിപ്പോ ഇരുപത്തെട്ടാംതീ ആണ് അവര് വെരാ
ആ അപ്പഴ് അതിന് പോവുമ്പോ ചെലവും കാര്യങ്ങളുണ്ടാവോ ചെലവും കാര്യങ്ങളും ആ ഹജ് ജിന് പോവ്മ്പളെ
ആ ഹജ്ജിന് പോവ്മ്പ നല്ല ചെലവാണ് നമ്മള് രണ്ട് അവര് രണ്ടാളാണ് പോയത് പത്ത് ലക്ഷം പത്തു ലക്ഷക്ക വേണ്ടേരും
ആണല്ലേ ഓ
പിന്നെ ആ അത് വാണം പിന്നെ ഇവിടെ ഗൾഫ് രാജ്യാണല്ലോ
ആ ആ ആ
ആ അത് നല്ല ചെലവാണ് ക്ഷെ നമ്മൾക്ക് പൈസെക്ക ഉണ്ടേൽ നമ്മൾ ഞങ്ങക്ക് നിർബന്ധാണ്
ആ ആ ആ അപ്പം ആ പോണം നൽ ആ പോണം നല്ലത് നല്ലതിന് വേ
ആ നല്ലതിന് വേണ്ടിട്ടാണല്ലോ അതെ അതാണ് അപ്പ അവര് കുട്ടില്ള്ള കാരണം ഇവരും അവരും കൂടെയെക്ക നല്ല നല്ല പ താണ്
എന്ത്‌ കളിയാ
അതെ ഉം
അങ്ങനെ ശല്ല്യൊന്നു ഇല്ല ആൾ ഭയങ്കര അതൊന്നും പിള്ളാര്
ആ അല്ല അവര് കൊറച്ച് വലുതാണ് പിന്നെ പഠിക്കല് കഴിഞ്ഞാ ക്ഷെ എനിക്കിപ്പം വീട്ടില് ഞാനും കുട്ടികളും മാത്രായ കാരണം എനിക്ക് അവര്ണ്ടായ നല്ല സുഖാണ് പേടിക്കൊര് ഏഹ് വീട്ടില് ശബ്ദം വീട്ടില് അവര്ണ്ടാമ്പോം ഒരു ന കൊറേ ആള് ള്ള പോലെ തോന്നും
ആ ഒ ച്ചെനക്കോല്ലെ ആ ആ
വീട്ടിലൊരനക്ക ഇണ്ടാവും മറ്റ് ഞാനും കുട്ടിളാമ്പോ ഒര് സൗണ്ടോ ഒന്നു ഉണ്ടാവുല്ല
ഇണ്ടാവൂല ആ ആ ആ പ്പ ജ്യേഷ്ഠത്തീടെ അപ്പൊ രണ്ട് പിള്ളേരാ
ആ ര ഓര്ക്ക് മൂന്ന് പിള്ളേരാണ് വെല്ത് ഡിഗ്രി കഴിഞ്ഞ അത് മറ്റേ ഹോസ്റ്റൽ ഹോസ്റ്റൽലാണ് പഠിക്കന്നത് അവിടെ നിന്ന് പഠിക്കാണ് പ്പൊ പെൺകുട്ടിളാണ് വരെ എന്നെ എന്റെ കൂടെ ള്ളത്
ആണല്ലേ ആ ആ
അതെ
ഇപ്പ മഴ ഇപ്പല്ല അവിട്ത്തെ കാലാവസ്ഥ എങ്ങനെണ് ഇപ്പൊ രണ്ടൂസായിട്ട്
ഇപ്പൊ പിന്നെ രണ്ടൂസംന്ന് പറഞ്ഞാ ഇന്ന് നല്ല വെയില്ണ്ട്ട്ടോ റ്റെ രണ്ടൂ സായിട്ട് നല്ല മഴയും ഇടീം മിന്നും അങ്ങോട്ടൊക്കെ ഇണ്ടായിരുന്നു അത്?
ഇത് മഴ അങ്ങനെന്ന് പറഞ്ഞാ രാവിലെ പെയ്യും അതായത് ഒരു ഏഴര നല്ല മഴയായിരിക്കും ഒരു എട്ടര ജോലിക്കാാര് പോയാസ പോണം നല്ല ഹ ഹ മഴയും അത് കഴിഞ്ഞിട്ട് ഒമ്പത്‌ മണിയായപ്പ നല്ല വെയിലായിരിക്കും
ആ ഇവിടെ പിന്നെ പകല് ആ പകല് വെയ്ല് തന്നെയാണ് മിക്കവാറും മിക്ക ദിവസങ്ങളിലും പകല് വെയിൽ തന്നെയാണ് പക്ഷെ രാത്രി രണ്ട് ദിവസം എന്താ ഇന്നലെ ഇണ്ടായിട്ടുരുന്നു ഒരു മഴ പകല് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പ ഉച്ചക്ക് ഭയങ്കര ശക്തിയായിട്ടുള്ള മഴയും ഇടിയും മിന്നും
ആപ്പ പക്ഷെ ഇടിമിന്നല് ഇപ്പ ഇങ്ങനെ ഇല്ല ഇല്ല ഇല്ല
ഇപ്പൊ ഇവിടെ രണ്ടു ദിവസായിട്ട് എന്ത് ജാതി ഇട മന്നന്ന്റിയോ ഞാനും കുട്ടികളും മാത്രം ഇവിടെ എനിക്കാണെങ്കില് ഇടി ഭയങ്കര പേടിയാണ്
അപ്പൊ നമ്മ ആ സമയത്ത് ശ്രദ്ധിക്കണേ ങ്ങളെ കൊച്ചിങ്ങളേ അതില് പുറത്തേക്കൊന്നും പോകാതെ
ഇല്ല രാത്രിയാണ് രാത്രി ഒരു മണിക്ക് തുടങ്ങിയിട്ട് രാ രാവിലെ അഞ്ചേ മുക്കാൽ വരെ ഇടിയും മ ഇടിയും മിന്നും മഴ
മഴ അപ്പൊ ആ സമയത്ത് കരണ്ട് കട്ടുണ്ടാവോ
ആ കരണ്ട് നല്ല ശക്തിയായിട്ട് ഇടി പൊട്ടുമ്പോൾ കരണ്ട് അവർ ഓഫ് ആക്കുക തോന്നുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാ കരണ്ട് വരുന്നുണ്ട് പക്ഷെ നമുക്ക് കരണ്ട് ഉണ്ടോല്ലോന്നൊന്നും എനിക്ക് ഭയങ്കര പേടിയാണ് കരണ്ട് ഉണ്ടോല്ലോന്നൊന്നും എനിക്കറിയില്ല ഞാൻ പൊതപ്പ് ഇതിന്റെ ഉള്ളില് ബ്ലാങ്കറ്റിന്റെ ഉള്ളില എന്തെ തല പൊറത്ത് കിടാൻ പേടിയായിട്ട്
ആഹ് ഇടി വേടണ ആ ഇവിടെ എനിക്കും പേടിയാണ് പക്ഷെ നമ്മ ഉറക്കത്തി കൊണ്ട് അറിയൂല്ല ഈ ഒരു മണിക്കെല്ലാം വന്ന ആന കുത്താൻ വന്നാലും അറിയൂല്ല നല്ല ഉറ
അങ്ങനല്ലേ എനിക്ക് ഇടി പൊട്ടുന്ന ശബ്ദം കേട്ട അപ്പൾ ഞാൻ ഏത് ഉറിക്കിലും ഞാൻ എണിക്കും പക്ഷെ പിന്നെ നമ്മുടെ കൂടെ ആണുങ്ങൾ ഉണ്ടെങ്കിൽ നമ്മക്ക്‌ ഒരു ധൈര്യം ഉണ്ടാവും ഒരു പേടി അത്ര പേടി തോന്നൂല ഇത് ആരും ഇല്ലാത്ത കാരണേ ഞാനും കുട്ടികളും മാത്രമായ കാരണം എന്തെങ്കിലും സംഭവിക്കു ച്ചാല് ആരും അറിയി ല്ലോ അതൊക്കെ ഒരു പേടി ആരും അറിയില്ലല്ലോ നമ്മള് കുട്ടികൾ മാത്രല്ലേ എന്നൊക്കെയുള്ള ആ ഒരു ആ അങ്ങ ആഹ അതെ അപ്പൊ അങ്ങനെരു പേടി ആലോകക്കുന്നുണ്ട്
ആ ഹസ്ബൻഡ് പുറത്തണന്ന് ഹലോ ആ ഹസ്ബൻഡ പുറത്താണന്ന് അതെയ ആ
ആഹ കേൾക്കുന്നുണ്ട് ആ അതെ ആഹ ആ അപ്പൊ അങ്ങനെ പേടിയോ അങ്ങനെ രണ്ടു ദിവസം ഉണ്ടായിരുന്നു നല്ല കിണറൊക്കെ നറഞ്ഞു ഫുള്ളായി ആ മഴ കാര ഒ ഒരു രാത്രി മത്ത മഴ കാരണം പിന്നെ അങ്ങനെ ആ ഒരൊറ്റ മഴ അത്രേം ശക്ത്യാണ് മഴ. മഴയും ശക്തി ഇടിമിന്നും അതേപോലെ ശക്തി. ഇപ്പോ ഓരോ കാലത്തിന്റെ ഓരോതായിരിക്കും. അല്ലാതെ ഇപ്പ ഈ കാലത്തൊന്നും ഇടിയും മിന്നിന്റെ കാലല്ലല്ലോത്.
കാലോല്ല അതാണേ പക്ഷേ പറയാൻ പറ്റൂല ഇപ്പ പ്രതീക്ഷിക്കാതെ ഓരോ വർഷം ചെയ്യും വന്നോണ്ടിരിക്കണേ ഒരോ വർഷ ഓരോ കാര്യങ്ങൾ. ഇപ്പ രോഗങ്ങളന്നെ കണ്ട അന്ന് തന്നെ കൊറോണ വന്നത്. അത്പോലെ ഓരോ വർഷ ഇങ്ങനെ പ്പ ഒര് ലോകാവസാനത്ത് ഇതിന്റെ അതായിരിക്കാം
ആ ആ അതായിരിക്കും അതന്നെ. ഇപ്പ നിപ്പ അങ്ങനെ എന്തൊക്കെയൊ വേറെ വൈറസ് രോഗങ്ങള് ഇണ്ടല്ലോ ഇപ്പോ. കോഴിക്കോട് നിപ്പണ്ട്. അതെ ആ അതെ അതെ നിപ്പൊക്കെ വരുണുണ്ട് ഏഴു വയസ്സായ ഒരു കുട്ടി മരിച്ചു
ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ഇപ്പ ഡങ്കിപ്പനി സ്ഥിതികരിച്ചിട്ടിണ്ട്
ഇവിടെയൊക്കെ ഞങ്ങള് ഇവിടെയൊക്കെ വീട്ടിൽ എല്ലാർക്കും പനി ഇണ്ടായിരുന്നു പനിയും ജലദോഷം
ആ ഇപ്പ അവര് ഇപ്പൊ ഞാക്ക് ഇന്നലെ ഞങ്ങടെ ഇവിടുന്ന് ഹെൽത്ത് ഹെൽത്തിന്ന് ആൾക്കാര് വന്നിട്ടിണ്ടായി അപ്പൊ അവര് പറഞ്ഞ് ഇപ്പ മൂന്ന് ദിവസം പനി ഇണ്ടെങ്കില് നമ്മ നമ്മ കണക്കെടു ഇല്ല മൂന്ന് ദിവസം പിന്നെ നമ്മള് ഗുളിക കഴിച്ച് ഗുളിക കഴിചിട്ടിരിക്കും മൂന്ന് ദിവസം കഴിഞ്ഞാലും പനി മാറിയില്ലെങ്കിലും കൊണ്ട് കാണിക്കണം കാരണം നിങ്ങടെ അടുത്ത് ഇപ്പം റിപ്പോർട്ട്‌ ചെയ്തിട്ടുണ്ട് അയൽവക്കതെന്തൊ ഉണ്ടെന്ന് തോന്നണ് ഒരു കുട്ടിക്ക് അപ്പ അതെകാരണം കൊണ്ടെകാണിക്കണം അല്ലേ പിന്നെ ഇത് ഡെങ്കിപ്പനിന്ന് പറയുമ്പോ കൊതുക് പരത്തണ രോഗമാണല്ലോ കൊതുകു വഴി അപ്പൊ ഇപൊക്കത്തെല്ലാം നീയല്ലേ വെള്ളം കെട്ടികിടക്കും ലെ ടെറസിന്റെ മോളിൽ അപ്പൊ ചിരട്ടയിലിള്ള മറ്റേ വെള്ളം പത്രങ്ങളെ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾകമത്തി കളഞ്ഞ് വെക്കണം അല്ല അത് നിങ്ങക്ക്ന്നെ കേടാണെന്ന് കൊറേ അവരത് ക്ലാസ് എടുത്തു ഞങ്ങക്ക്
ആഹ അതെ ഇവിടെ ഇത്
അവിടെ ഇണ്ടല്ലേ ആ പിന്നെ അതുപോലെ തന്നെ പിന്നെ കൊതിന്റെ ആ പൊകയില്ലേ അത് അടിക്കാൻ ഓടിക്കാൻവന്നിട്ടിണ്ടായി ഇന്നലെ രാവിലെ രാവിലെ ഒരു ഏഴു മണിയാപ്പ ഒന്ന് ഇങ്കര പുകയടിയാരുന്നു സൗണ്ട് എവിടുന്ന് കേൾക്കുന്നു നോക്കുമ്പോപുക
അ അവിടെ ടൗൺ ആണോ
ആ ഇവിടെ ഏ അതെ ടൗൺ സിറ്റിയാണ്
അപ്പൊ നന്നായിട്ട് കൊതുക്ണ്ടാവും ട്ടോ നല്ല കൊതുകാണ് പറഞ്ഞാല് ഒരു ഉച്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തിരിക്കാൻ പറ്റൂല അത്രയും പുറത്തിറങ്ങാൻ പറ്റാതെ പറ്റാതെ മാ കൊതുകായിരിക്കും അതന്നെ ചെറിയ
ആ ഒന്നോർ അതന്നെ കോതുകെന്ന് പറഞ്ഞാ ജിമ്മിട്ടനെ എല്ലാ
ആ അതെ ചെ ആഹ ആ അതന്നെ ഒരു ജീവൻല്ലാത്ത പോലത്തെ ഒരു കൊതുകാണ് ആ അതെ അതെ വെള്ളടൈപ്പ് കൊതുക് പക്ഷെ അത് രക്തം കുടിച്ചാല് മയങ്ങി കിടക്കും അവിട
പിന്നല്ലാതെ നമ്മ അറിയൂല അത് കുത്തണ നമ്മ അറിയൂല കുത്തിയിട്ടും പോണേണ്
ല്ലാ അതെ അതെ നമ്മളറിയുന്നില്ല വന്ന് കടിക്കുമ്പോ അങ്ങനെ തന്നെ
ആ പിന്നെ അതുപോലെ ഞങ്ങ ഇവി അവിടെ കൊതുക് തീരി അങ്ങ
ആ ഞാന് അതേപോലെ മറ്റേ കൊതുക് തിരി ഉണ്ടല്ലോ അത് ക ത്തിച്ചൊക്കും പക്ഷെ അത് നമുക്ക് കൂടുതൽ ശ്വസിക്കാൻ പറ്റും ആ ചന്ദനതിരി പോലത്തെ വന്നണ്ടല്ലോ ആ ആ്അത് കത്തിച്ചു വെക്കും അത് കത്തിച്ച് വച്ചാൽ കൊതുക് ഉണ്ടാവൂലോട്ടോ പക്ഷെ നമുക്ക് തന്നെ അത് ശ്വസിക്ക തല വേദനാവും കൂടുതൽ ശ്വസിക്കുമ്പോ അപ്പൊ കൂടുതലായിട്ട് വെക്കാനൊരു പേടിയാണ് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പഴേ കൂടുതൽ സഹിക്കാൻ കഴിയുമ്പോ അത് വെച്ചേ പറ്റു അല്ലാതെ ഇവരെ വേണ്ടേ നമുക്ക് കുട്ടികള മേത്തൊക്കെ എത്ര കൊതു കണ്ടാവുന്നറിയാവോ ഒരു
പക്ഷെ ഇപ്പ അത് അതിലേ ആ ആ കൊതു കടിക്കുമ്പോ നിർത്ത് നിർത്ത് നിർത്ത കുത്ത കണ്ടിപ്പാ
ഏ
തെണർപ്പ് പോലെയുണ്ടാ മേത്ത്. കൊതു ആ ഇപ്പ അങ്ങ ഇപ്പൊ കൊച്ചിന്റെ മേ ത് തിണർത്തേണ
ആ അതാണ്. പിന്നെ ചെല കുട്ടികൾക്ക് പറ്റ പറ്റൂല്ല. ഈ കൊതുകിന്റെ അലർജി വേഗം വരും. എനിക്കൊക്കെ വേഗം മുറിയാവും ചോ കുഞ്ഞു മുറിയാവും.
ആ നമ്മ ഇതനുസരിച്ച് അങ്ങ് മാന്തിയെ
ആ അതാണ്. ആ അറിയില്ലോ അതെ.
പിന്നെ ആഹ് ക്കുന്നുണ്ട് ഹേ
ആ അപ്പൊ നാളെയെന്താപ്പോ പരിപാടിയപ്പോ ആ ചെറുത് ഉറങ്ങിട്ടില്ല ഞാൻ വതില് പോർ ത്തിട്ട് പൂട്ടിയേക്കണേണ്. കുറെ നേരം ഒന്ന് കൊട്ടണേ എന്നെ വിളിക്കണേ വന്ന് ഉറങ്ങാ സമയെക്കണ് തോന്നണ്.
വേ ദിവസങ്ങളി എവിടേലും പോവോ? പുറത്ത് കറങ്ങാൻ പോവോ?
പൊറത്ത് ഞായറാഴ്ച്ച അങ്ങ് പോകും. ബേ ബീച്ചിലോ പാർ ഇല്ല പിള്ളേരോട്ട് പോയിട്ട് വരികയും വൈകിട്ടേ പോവുള്ളൂ.
ആഹ ബീച്ചൊക്കെ അവിടെ അടുത്തുണ്ടോ?
ച്ച് അടുത്ത് തന്നെ ഉണ്ട്. ചെറിയ പാർക്കും ഇണ്ട്.
ആഹ് അതെല്ലേ. ആ അപ്പൊ പിന്നെ കുട്ടികളെ ക്കെ പോവാൻ സുഖാണ്. ഇപ്പൊ പിന്നെ പകലൊന്നും വല്ലാതെ മഴ ഇല്ലാത്ത കാരണേ
ആഹ് ഇപ്പൊ വെയിലും പറ്റൂല. വെയിൽ ഇപ്പ നല്ല വെയിലാണ് ഇപ്പ രണ്ടു ദിവസമായിട്ട്. ഞാനേ കൊറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാട്ടാ എനിക്കെ ഒരു കോള് വരുനണ്ടേ.
ഓക്കെ.
ശരി.